ഹലോ
ആഹ് കേക്ൺല്ലേ
ആഹ് കേക്ക്ൺണ്ട് ഉം എന്താ വിശേഷങ്ങൾ
നല്ല വിശേഷം ആഹ
അതേലെ പ്പം നല്ല വിശേഷങ്ങളാ മഴ ചൊവെയില് എല്ലാം
ആഹ ഇവിടെപ്പം നല്ല മയെ ചായൊക്കെ കുടിച്ചോ
ആഹ് ചായൊക്കെ കുടിച്ചു ടൂഷൻ അയച്വിട്ടു കളിക്ക്ണൂ ഓൾതാ എന്റെ കൂടെ
ആഹ ആഹ ആഹ ആഹ എന്താ ചായക്കെന്തേലും സ്നാക്ക് എന്തേലും ഇ ണ്ടാക്കിയോ
ഇല്ല
ആഹ ആ ഇവിടെ ഇതാ ഇപ്പൊ ഫ്രീയാണ് മക്കളൊക്കെ ഇവിടെ രണ്ടാള് എത്തിക്ക്ണ് സ്കൂളട്ട് ഒരാളും കൂടി വരാണ്ട് ഉ ചായുടിക്കെ ചായുടി ക്കെ കഴിഞ് ഇവിടെങ്ങനെ ഇര്ക്കാ ആ ഏയ് എത്ര മക്കളാ അവിടെ
മൂന്നാളാണ് രണ്ട് ബോയ്സ്, ഒരു ഗേൾ.
ഏയ് എല്ലാരും സ്കൂൾക്കോവാനായോ
ഇല്ലേ രണ്ടാള് പോവ്ണ്ട്.
ആ ചെറുത് പോവ്ണ്ടാവൂലലെ
ഇല്ലല്ല ചെറുതിന് പത്ത് മാസായിട്ടുള്ളൂ
ആ ആ ഇ വൈകുന്നേരത്തിനുള്ള ഒക്കെ രാവിൽതെന്നെ ഒന്നച്ച് വെക്കലാണോ അത്- അതോ വേറെ വെക്കോ
ഫാമിലിയാണ് അപ്പൊ എന്താണ് ഒരുമിച്ച് വെക്കും. നാഷ്റ്റ എന്തെങ്കിലുമുണ്ടാക്കും
ആ ആ ആ ആ
ഉച്ചയ്ക്ക് ഇന്ന് പരിപ്പ് കറിയാണ് ഇന്നലെ മീൻകറി വെച്ചു. അത് കാരണം ഇന്ന് പരിപ്പ് കറി ഓരോസം പുളിയാണെങ്കി ഓരോസം ഇങ്ങനെ പുളിയില്ലാത്തതായിരിക്കും.
കറി പറഞ്ഞാ വെറും പരിപ്പ് പരിപ്പും, തക്കാളിയും ഇട്ടിട്ടാ അങ്ങനെ
അതല്ല ഞങ്ങള ഇവിടെ പരിപ്കറി പറയണത് എന്താണ് അല്ല പരിപ്പ് കറി പറഞ്ഞ എല്ലാ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് വെക്കില്ലേ
അത് സാമ്പാറല്ലേ? സാമ്പാർ ആ ആ ആ വെറും മഞ്ഞളും, മുളകും ഇട്ടിട്ട് ല്ലേ?
ആ സാമ്പാർ പൊടി ഇടാണ്ട് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വെക്കും പക്ഷെ എല്ലാ കഷ്ണങ്ങളും ഇടില്ല ഇങ്ങനെ മുരിങ്ങക്കായും കുമ്പളങ്ങിയും, ഉരുളക്കിഴങ്ങും മാത്രം
ആ തക്കാളി ഇടൂല്ല. ആ മാത്ര
ആ തക്കാളി ഒക്കെ ഇടും. അത് പിന്നെ എല്ലാ കറിയിലും ഇടും.
ആ ആ
എന്താ ഇന്നൊരു പെര് മഴയാണ് അയ്യോ മഴ. എന്തൊരു - തുണി അങ്ങോടും ഇങ്ങൂടും ഓടി ഓടി കലങ്ങിടു -
തുണിയ ആ ഓണങ്ങായിട്ടോ?. ആ ആ ആ. കൊറെേ ആളില്ല ഫാമിലി ആകുമ്പോ പിന്നെ തൊരടാനും സ്ഥലം ഇന്ണ്ടാവില്ലലേ?
അതെ അതുതന്നെയാണ്.
ആ ആ ഇപ്പൊ ഫാൻൻ്റെ ചോട്ടിലൊന്നിട്ട് ഓണക്കുല്ല.
ഈ കുട്ടികൾക്ക് ജലദോഷം
ഏയ് ഞാനൊക്കെടാ അങ്ങനെ ഉണക്കെ ഇ ഞമ്മള് കിടക്കുന്ന റൂമില് ഫാനുണ്ട്.
പക്ഷേല്ല അങ്ങനെ തണുപ്പ് താഴത്തേക്ക് ഇറങ്ങും അപ്പോ എന്താണ് കുട്ടികൾക്ക് അസുഖം വരുത്രേ.
അങ്ങനെ പറയണത് കേട്ടിക്കു പക്ഷെ ഞാന് അത് ഇത് വരെ - ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടാവലല്ലട്ടോ ജലദോഷംന്നും കുട്ടികൾക്ക് അങ്ങനെ- എന്നും അങ്ങന തന്നെ ഉണക്കൽ എല്ലാ മയക്കാലത്തും.
അതല്ലേ.
ആ ആ ചെറ കുട്ടിക്ക് എത്ര ആയി ന്നിട്ട്.......
പത്ത് മാസം.......
ആഹ ആ ഇവിടെ ഫുഡ് ഉച്ചക്ക് മുരിങ്ങ കറി മുട്ടായിരുന്നു...., പിന്നെ വൈകുന്നേരത്ത...... പക്ഷെ യിടത്തോ അ ഞങ്ങള് തറവാടാണ പക്ഷെ ഇ ചെറിയ മകാണ് അപ്പൊ പിന്നെ ഞങ്ങള് പൊറ്റക്കാണ്..... വേറെ ആരല്ല അമ്മായിയമ്മ ഉണ്ട്...... റവാടാണ് ബാക്കിയുള്ളലൊക്കെ പോയി..... ഇ എല്ലാരും വേറെ പോയി പോയി ലാസ്റ്റ്ണ് ഞങ്ങള്..... വലിയ ഫാമിലിയാണ് ഒമ്പത് മക്കളിലെ ഫാമിലി...... ഒക്കെ നത്തൂമ്മാർ...... അദേശന്മാരൊക്കെ വലിയ വലിയ മക്കളും മാര്യക്കളും പേരെ കുുട്ടികളൊക്കെല്ലെ ആൾക്കാരാ........ എറ്റവും ചേർത് ഞങ്ങളാ....
ഞങ്ങളാ.....
ആ അങ്ങനെയണല്ലേ
ഉം പക്ഷെ വീട് ഞങ്ങൾക്കാണ് തറവാട് വീട് തന്നെയ അത് ഞങ്ങൾക്കാണ്
ആ
വീട് സ്ഥലമൊക്കെ ശരിയായിട്ടുണ്ട് അവരിെ വീട് കെട്ടണം..... ഒരാള് പെയിന്റ് പണി ഒരാൾ മൊബൈൽ ഷോപ്പ ആണ് അപ്പൊ അവർക്ക് അത്രയല്ലേ ശമ്പളമ ഒക്കെണ്ടാള്ളു
ആ അവരൊക്കെ കല്യാണം കഴിഞ്ഞോ
ഉം കല്യാണം കഴിഞ്ഞു ഒരാൾക്കരു കുട്ടിയായി രണ്ടാമത്തെ വിശേഷം ഉണ്ട് വേറൊരാൾക്ക് വിശേഷം ഉണ്ട്.
എവരില്
ആ ഉണ്ട് ഒരാള് കല്യാണം കഴിഞ്ഞ മുതലേ അവിടെ എപ്പോഴെങ്കിലും വരള്ളു.
ആ ആ പിന്നെ അമ്മായി അമോഷക്കൊക്കെ ഉണ്ടോ? ആ ആ
അമ്മായിമ പിന്നെ കൂടെണ്ട് കട്ടക്ക്‌ നിക്കും.
ആ അത് ശരി പ്രായം വല്യ പ്രായ
ണ്ടാവുലെ.
ആ ഓല ഓല ആവശ്യങ്ങളൊക്കെ ഓൽക്കന്നെ ചെയ്യാൻ പറ്റും.
ഇല്ല അവിടെ ഫുഡക്കെ വെക്കുന്ന ഉമ്മയാണ്.
മ് മ് മ് ആ അങ്ങനെ തന്നൊയിരുന്നു ഇപ്പൊ ഒരു രണ്ടു വർഷായി
നൊന്നും വയ്യാ കുളിപ്പിച്ച് കൊടുക്കും ഭക്ഷൊണൊക്കെ വളബി കൊണ്ടവച്ചു കൊടുക്ക അങ്ങനെക്കെ.
ഇപ്പഴോ.
ആ ഇപ്പോ എൺമ്പത് വയസ്സ് കഴിഞ്ഞിക്കുണെ ഇവിടുത്തെമ്മാക്ക്.
ആ
വൂ ഈ കൊഴപ്പൊന്നുല്ല്യ, ന്നാലും ഹും ആ ബാത്റൂമ്ക്കോവാനും അങ്ങനത്തെ നിസ്ക്കരിക്ക അങ്ങനെ ക്ക പറ്റും. പിന്നെ നെക്കും ഇരിക്കൊക്കെ ചെയ്യും. കെട
ഖന്നല്ലേ
ഉം ഉം കുൾ കുൾക്കാൻ ചെൽപ്പോ റ്റക്കാണ്ട് കുൾച്ചും, ചെൽപ്പം അ അങ്ങനെ കുൾപ്പിച്ചൊട്ക്കും. അങ്ങനെ കുമ്പിട്ട് കാലൊന്നും കഴ്കാനൊന്നും വൈക്കൂല. അപ്പോ, തലയൊക്കെ കഴികാ അപ്പൊ അ ഒക്കെ ചെയ്തൊട്ക്കും. ഉം ഉം ഉം
ആ ആ
ആ ന്നെട്ടെന്താ കുട്ടിക്കൊക്കെ എന്താ ഫുഡ് കൊട്ക്ക, പത്ത്‌ മാസായ കുട്ടിക്ക്. കോറ
അവൾ ഒന്നും കഴിക്ക്‌ കോറ, അരിപ്പൂവ് അതൊക്കെ തന്നെ, പക്ഷെ ഒന്നും കഴിക്കുന്നില്ലേ ഈ ഇടെൽ ലൂസ് മോഷൻ വന്നകാര ലു
ആ ആ
അതാണ്. എന്താ ചെയ്യാന്നേ അറിയില്ല. മധുരം തി മധുരം തിന്നില്ലേ?
ആ ആ അയ് ശരി, തിന്നാതായ ഭയങ്കര ബുദ്ധിമുട്ടാണ്ലേ. ഇവിടെന്ന് ആ ആ അതിൻ്റെതാക്കാരം, പല്ല് വരുമ്പോ ആ ഞാന് ക്ക്‌ വൽക്ക് കോറ, ആ ഉം
കോറെ ഞാൻ കൊട്ത്തു, അരിക്കൂൾ കൊട്ത്തു, സൂജി ഗോതമ്പ് കൊട്ത്തു.
കോറൽതിടാതെ വെറും ഉപ്പും പാലും ചേർത്ത് വരക് തീർന്നു. മധുരെടൂലാ
ഞാനൊരു കൽക്കെണ്ടക്കെടുള്ളൂ. പനം കൽക്ക ത് കഫക്കെട്ട് വരാതിരിക്കാനാണ്.
ആ ആ ഇവിടെ തീരെ മത് രടാതെ ഞാങ്കൊട്ത്തീനത്. വെറും പാലും ഒര് ഉപ്പ് ചെറുതായിട്ട് ഉപ്പ്ട്ട്കാണ്ട് വെറുതെ കുറുക് വരക
ആ ആ ഇപ്പൊ കഴിക്കും കുട്ടി?
ഉം ആ അങ്ങനെ ഒഴിച്ചീര്ന്നു. പാല് പാർന്നാ തന്നെ അയിന്റെ ചെറിയൊരു മധുരണ്ടാവോലോ, പിന്നെ ന്റെ വലിയ കുട്ട്
അതെ!
ചെർതായ് ഇന്ന്ന്നിവ്ടെ ആ ആട്ടുമ്പാക്രി പർഞ്ഞിട്ടാ വാങ്ങിനെ, മറ്റോൽക്കണ്ടാൾക്കും സാധാ പശുപാലന്നെ വര് ഇ ഉം ചോറ് ഉം
ഇല്ല. ഓൽക്കങ്ങനെ കഫക്കെട്ട് ഇണ്ടായ്ല്ല.
അതേലെ
ഉം ഉം ചോറൊന്നും കൊടുത് ചോറ് കൊടുക്കലൊട്ങ്ങ്യോ സാദ് താ അരി ഭക്ഷണം കൊടുക്കലൊടങ്ങ്യോ?
ഇല്ലേയ്, അത് കൊടുക്കുമ്പോ അവള് ശർദ്ദിക്കാൻ വര്യാ, ഓക്കാനിക്യാ ഞാൻ ചോറില് നെയ്യ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞ അതൊക്കെ ചെയ്തോ
അയിൽ ഇങ്ങനെ ക ഒരു തുള്ളി കറിയോ പ്പങ്ങനെ എന്തേലും പ
അതൊക്കെ ഒഴിചെ ഞാൻ പുളുക്കുള്ള കറി അപ്പൊ ഉരുളക്കിഴങ് ഒക്കെ ഇട്ടും ദോശെ ഒന്നും അവക്ക് പറ്റുന്നില്ല
ആ ആ